ഹലോ കേക്കാമോ?
ആഹ് കേക്കാം കേക്കാ.
എന്തൊക്കെയുണ്ട് വിശേഷം?
ഓഹ് സുഖം തന്നെ.
ആഹ്ആഹ്. ചായ കുടിച്ചോ?
ആഹ് ചായകുടിച്ചു.
ഉച്ചത് ഉച്ചക്ക്യത്തേക്കെല്ലാ ആയോ?
ആഹ് ഉച്ചക്ക്യത്തേക്ക് ചോറായി. കറി ആഹ് ഇണ്ടാക്കണം.
ആഹ്
ഉം പിന്നെ.
പിന്നെന്തൊക്കെയുണ്ട്?
സുഖം. എന്നാ വിശേഷം സുഖം തന്നെ. അവിടെ എന്നാ ഉണ്ട് വിശേഷം?
ഇവിടെ സുഖായിട്ടിരിക്കുന്നു.
ഉം മഴയൊക്കെണ്ടോ?
ഉം മഴയൊക്കെയുണ്ട്.
ഉം ഇബടെ മഴയ്ണ്ട്.
ഒ ആഹ്
മഴ പെയ്തോണ്ടിരിക്കുവാ.
ആഹ് ആഹ്.
ഉം ചായകുടിച്ചോ?
ചായ കുടിച്ചോണ്ടിരിക്കുന്നു.
ഉം എന്നാ കടി? ചായക്ക് എന്തോ ഉണ്ടാ ക്ക്? ചായക്ക് അടയ്ണ്ടാക്കി. അവിടെയോ?
ഇവടെ ദോശ.
സ. ആഹ്
അടയോ ഞാട
ആഹ്മ് ഉംമൈദാമാവ് വെച്ച് അ ശർക്കരയും തേങ്ങായോക്കെ വെച്ച് അടയുണ്ടാക്കി.
ചുമ്മാ ഇങ്ങനെ കല്ലില് വെച്ചിട്ട് ഇട്ട് മടക്കിയെടുത്താമതിയോ?
ആഹ് അങ്ങനെണ്ടാക്കി ഉം കല്ലേ പരത്തി വച്ച് കറിന്തേലും ഉണ്ടാക്കണം
ആഹ് ആഹ് ചോറക്കവച്ചോ
ആഹ് ചോറ് വെച്ചു അവിടെയോ അവിടെയോ? എന്നാ ഉണ്ടാക്കിയേ
ചോറും കറിയും
ആഹ് എന്നാ കറിയൊക്കെ
ചിക്കൻ ചിക്കൻ ഉണ്ട്
ആഹ് ആഹ് ആഹ് ഉം പിന്നെ
പിന്നെ എന്നക്കെയുണ്ട്
മ്
വണ്ടിയൊക്കെഒണ്ടോ
ആഹ് ഒരു വണ്ടി ഹൂട്ടറുണ്ട്
ആഹ ആഹ ഇപ്പൊ വണ്ടിയില്ലാത്ത വീട്കൾ ഇല്ലെല്ലോ
ആഹ് അതെ അതെ വണ്ടിയില്ലാത്ത ഇപ്പോ ഏത് വീട്ടിൽ ചെന്നാലും വണ്ടി ഉണ്ടല്ലോ
ആഹ് അതെ വണ്ടില്ലാത്ത സ്ഥലമേ ഇല്ല
മ് റോട്ടിലറങ്യാലും വണ്ടിടെപോക്കണ്ട വഴി നടന്നു പോകാനും പറ്റില്ല വണ്ടി നമ്മളേം കൊണ്ട് പോവും സൈഡ് നമ്മളേംകൊണ്ട് പോവും മ്
ഇപ്പൊ പല പലസ്കാറായി സ്കൂട്രായി ബൈക്കായി അങ്ങനെ പല പല വണ്ടികളല്ലേ
ഇലക്ട്രിക്കിന്റെ വണ്ടികളല്ലേ കൂട്തൽ അറങ്യേക്ക്ണ്
അതെ ഇപ്പം ഇപ്പത്തെ ഇതില് എലക്ട്രിക്ക് പോലു മോഡലുകളുള്ളവണ്ടികളും ഇപ്പൊ ഇനി പുതിത് കണ്ടുപിടിക്കാനൊക്കെ ഇഷ്ടപോലെ ഇരിക്ക്ന്നു
അതെതെ അതെ അതെ എലക്ട്രിക്കിന്റെ ഓട്ടോയ് കാറ് ജീപ്പ് അങ്ങനെ എല്ലാം ഇറങ്ങിയിട്ടുണ്ടല്ലോ
ക്യറിയൊ
ഇല്ല
ആഹ് ആഹ ആലോഓടിക്കുന്നവിടെ
പിള്ളാർക്കറിയാം പക്ഷെ പിള്ളാർ ഒരാൾക്ക് ലൈസൻസ് ആയില്ല ഒരാൾക്ക് ലൈസൻസ് എന്ന ലേനേഴ്സ് എഴുതി ഇരിക്കുവാ പഠിച്ചുണ്ടിരികുവാ ഉം
തയ്ക്കോ
ആഹ് തയ്ക്യു
ആഹ്
മിഷ്യേനുണ്ട്
ഏ
മിഷീനുണ്ട്
ആഹ എന്തൊക്കെ തയ്ക്കും
ഞാൻ സാരി ചുദാറൊക്കെതയ്ക്കും
ആഹ് ആഹ് എവിടെതൈയല് പഠിച്ചേ
ഞാന് ഔടെ ഉടുമ്പന്നൂര് പറഞ്ഞ സ്ഥലത്ത്
ആഹ്
ഇപ്പൊ യൂട്യൂബിലൊക്കെ നോക്കിയാതെല്ലാം തെയ്യ്ഋഅറിയാലോ എല്ലാവർക്കും യൂട്യൂബിലൊക്കെ ഒന്ന്നോക്ക് തയ്ക്കുല്ലോ
അതെ
അത്തം മിഷീൻ തന്നെ പല സൈസിലറങ്ങിട്ടുണ്ടല്ലോ
ആഹ്
ഈ കൈ വെച്ച് തയ്ക്കുന്നതും ഒക്കെ ഉണ്ടല്ലോ
ആഹ് അതെ കൈതൊയ്ൽ അറിയോ
ക ആഹ് കയ്തെയ്ൽ കയ്തൈലല്ല അല്ലാതും മിശ്യേൻ ഈ ഓട്ടോമാറ്റിക് മിഷ്യാൻ അത് കറക്കിയിട്ടിങ്ങനെ കൈ വെച്ച് ക്ലിക് ക് ക്ലിക്ക്യാമതി അത് അതെ അങ്ങൻത്തെ മിഷ്യാൻ അറങ്ങിട്ടുണ്ട്
തെന്നാ ഇല്ലാത്ത എന്തെല്ലാ സാനങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് എറങ്ങുന്നെ
ആഹ് പൂച്ച പട്ടിക്കൊക്കെ ചോറൊക്കെ കൊട്ത്തോ
പൂച്ച രണ്ട് രണ്ട്പട്ടിണ്ട് പൂച്ചേണ്ട് പൂ അവന് ഒരു പട്ടിക്ക് ചോറ് കൊടുത്തു ഒരു പട്ടിക്ക് ചോറ് കൊടുത്തില്ല
ആഹ് ആഹ് വാക്സിനൊക്കെ എടുത്തോ
ആഹ് വാക്സ്നൊക്കെ എടുത്തു ഇന്നലെ കൊണ്ടോയി അവനെ എടുത്തു
ആഹ് ആഹ് കുഞ്ഞാണോ
ആഹ് കുഞ്ഞാറ് മാസം
ആഹ് ആഹ്
ഉം ഇല്ല
പിന്നെന്ന ചെടിയൊക്കെ ഉണ്ടോ
ആഹ് ചെടിയൊക്കെ ഉണ്ട് റോസ ഉണ്ട് രണ്ട് സൈസ് റോസ രണ്ട് മൂന്ന് സൈസ് റോസ ഉണ്ട്
ആഹാ റോസയൊക്കെ ആരാ നോക്കുന്ന
ഞാൻ നോക്കും
ആഹ് നോക്കി വെള്ളമൊക്കെ കഴിച്ച് പൂ
ഉം പൂവ് ഇല്ല പൂവുണ്ടായിരുന്നു ന്നാ അപ്പുറത്ത് നിൽക്കുന്ന വേറൊരു റോസയ്ക്ക് റോസ് കളർള്ള റോസക്ക് പോവണ്ടന്തോ പിന്നെ അരളിയുണ്ട് ചിത്തിയുണ്ട് ചത്തി ഒത്തി നിറച്ച് പൂവും മുട്ടുമൊക്കെ ആയിട്ട് നിൽക്കും മറ്റേ നാടഞ്ചത്തിയില്ലേ നമ്മുടെ
ഈ അരളി ഈ വീട്ട് വെക്കുന്നത് കൊള്ളത്തില്ലല്ലോ മറ്റേ വിഷംന്നൊക്കെയല്ലോ പറയുന്നേ
ആഹ് അത് ശരിയാ വിഷമ എന്നാ പറയുന്ന പക്ഷെ ഞാന് പണ്ട് ഈ സംഭവത്തിന് മുമ്പ് ട്ട് വെച്ച സാധന
ഉം
അത് ഈയിടെയാ പൂവ് ഉണ്ടാകാൻ തുടങ്ങിട്ട് പിന്നെ പൂവായി കഴിയുമ്പോൾ നമുക്ക് വെട്ടിക്കളയാൻ തോന്നൂല്ലല്ലോ
ആഹ് ആഹ്
അങ്ങനെ
ഉ ജോലിിക്കൊന്നും പോന്നില്ലേ
ഞാൻ. ഇന്ന് പോയില്ല
ആഹ് ആഹ് ഹോംനഴ്സ് ആണോ
ആഹ് അതെ അതെ
ഉം ഉം
പിന്നെ
പിന്നെ
അ എൻ്റെ പൂച്ച എൻ്റ അടുത്ത് വന്നരിപ്പുണ്ട് സുന്ദരി
അ ആഹ് പൂച്ചക്ക് പട്ടിക്കും പേര്ഉണ്ടല്ലേ
ആഹ്
ട്ട് വറൊക്ക എന്തൊക്കെയാ
ഓരണത്തിന്റെ പേര് ലക്കി ഓരണത്തിന്റെ പേര് ജൂഡോ സുന്ദരി
ഒരു പൂച്ച ള്ളൊ
അവക്ക് ഒർണ്ണ ഉള്ളു അവയ്ക്കു ഒരു കുഞ്ഞുണ്ട് കുഞ് കിടന്ന് ഒറങ്ങുന്നു രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണം ചത്തു പോയി
അ ആഹ് അസുഖം വന്നാണോ
ആഹ് എന്തോ അസുഖം ഉണ്ടായിരുന്നുന്ന് തോന്നുന്നു
ആഹ് ആഹ് മരുന്നൊന്നും മേടിച്ചില്ലായിരൂന്നോ
അ ഉണ്ടായി ഒരു കുറച്ച്ദിവസം കഴിഞ് കഴിഞ്ഞപ്പ മരുന്നൊന്നും മേടിച്ചില്ലായിരുന്നു
ഉം ഉം ആ് കുഞ്ഞന് മറ്റേ കുഞ്ഞിന ആശുപത്രി കാണിച്ചോ
ഇല്ല കാണിച്ചില്ല
ആഹ് ആഹ് അതിന് എന്തൊക്കെയോ വാക്സിൻ ഒക്കെ എടുക്കണ്ടേ
ആഹ് അതിനെ എടുക്ണം അത് തീരെ പൊടിയല്ലേ അതിനെ കൊണ്ടു പോകാറായില്ല
ആഹ് ആഹ്
ആഹ്
ആഹ് രണ്ട് മാസം മൂന്ന് മാസം കഴിഞ്ഞല്ലേ കൊണ്ടു പോകാൻ പറ്റത്തുള്ളൂ
അതെ അതെ അതെ
ഉം
വലുതിനെ ആരുമാസആയപ്പോഴല്ലേ കൊണ്ട് പോയത്
ആഹ് ആഹ് എന്നാ പട്ടിയാ നാടൻ പട്ടിയാണോ
ഇത് ക്രോസിന്റെ കുഞ്ഞ നാടമ്പട്ടിയല്ല ആഹ് പിന്നെ ഫുഡ് തന്ന നേരത്തെ പട്ടിയുടെ തീറ്റൊക്കെ കൊടുക്കുവാരുന്നു ഇപ്പൊ അവനെല്ലാം തിന്നും ചോറും പാല് അങ്ങനെ എല്ലാം കഴിക്കും
ആഹ് ആഹ് ആഹ്
പിന്നെ
പിന്നെന്നാ കറണ്ടൊക്കെുണ്ടോ
ആഹ് കറന്റണ്ട് കറന്റ്ണ്ട്
ഉം
കറന്റ്‌ണ്ട് കറന്റ്‌ പോയേയിരുന്നു പോയിട്ട് ഇപ്പോ വന്നു
ആഹ് മഴയൊക്കെ ആയത് കൊണ്ടായിരിക്കുവല്ലേ
ഉം മഴയായതോണ്ട് കറന്റ് പോവും
അഹ് ആഹ്
പോവും വരും പോവും വരും ചെയ്യും
ഉം
ഉം പിന്നെ
പിന്നെന്നാ മഴയൊക്കെ ഭയങ്കരായിട്ട് ഉണ്ടോ അവിടെ രാവിലൊട്ട്
ആഹ് ഇപ്പച്തോ അത് അഭിനയിക്കുവാ
ആഹ് താഴെ തോടെഉ തോടൊക്കെ ഉണ്ടോ
ആഹ് താഴെ അങ്ങോട്ട് എറങ്ങി ചെന്ന്തോടുണ്ട്
ആഹ് തോട്ടിലൊക്കെ പോവാറുണ്ടോ
എടക്ക് തോട്ടി പോവാറുണ്ട്
ആഹ് മീനൊക്കെ പിടിക്കാറുണ്ടോ
ഈ പിള്ളേര് പോയി മീനൊക്കെപിടിക്കും അങ്ങനെ ഇങ്ങനെ പോവല്ല വല്ലപ്പോഴും അങ്ങനെ പോയി വരുവാ
ഉം
പിന്നെ
തോട്ടി പോയി കുളിക്കൊക്കെ ചെയ്യും ലേ
ആഹ്
വെള്ളത്തിന് ബുദ്ധിമുട്ട് എന്തേലും ഉണ്ടോ
വെള്ളത്തിനു ബുദ്ധിമുട്ട് ഒന്നുംല്ല ജപ്പാൻ വെള്ളവുണ്ട് പിന്നെ താഴെ കെണറുണ്ട് കെണറ്റീന്ന് കോരികൊണ്ട് വരാം ഇപ്പോ ജപ്പാൻ വെള്ളം ഉണ്ട് ടാങ്കില് ടാങ്കില് ആഹ്
ഉം വീട്ടില് മീനൊക്കെ ഉണ്ടോ
ആഹ് ഒണ്ട് രണ്ടു മീന്ണ്ട് ഗപ്പിണ്ട് ഗപ്പ്
ആഹ് രണ്ടെണ്ണം ഒള്ളോ
രണ്ടെണ്ണം ഒള്ളൂ അഒക്കെ ചത്തുപോയി ഉണ്ടായിരുന്നു ചത്തുപോയി പിന്നെ വേറൊരു സൈസ് മീനുണ്ട് അത് ഞങ്ങള് വീട്ടീന്ന് കൊണ്ടുവന്നൊരു മീന്ണ്ട്
ഓഹ് ഓഹ്
രണ്ട് മീനുണ്ട് ഒരു കറുപ്പും ബാ ഇതും കൂടീള്ള വരവര അങ്ങാണ്ടുള്ള അത് വേറെന്തോ സൈസ് മീനാ ഉം
പിന്നെ
പിന്നെ
പനിയെല്ലാം കഴിഞ്ഞോ
ആഹ് പണിയെല്ലാ ഒരുമാതിരി പണിഎല്ലാം കഴിഞ്
ആഹ് ആഹ് എല്ലാര് സ്കൂളിലൊക്കെ പോയി
ആഹ് അതെ പോയി പോയി
തന്നെയാെള്ളൂ
ഇല്ല ഒരാളും കൂടെ ഇണ്ട് ഉം ഉം പറഞ്ഞ്
എന്തോ
അല്ല പറഞ്ഞോളെ
ഉംപിന്നെ
പിന്നെ
ആന്ന് നിങ്ങളവിടെ എപ്പളും കറണ്ടൊക്കെ പോവോ
അ ഇടക്കിടക്ക്ഈ രണ്ടു ദിവസമായിട്ട് ഇടക്കിടയ്ക്ക് കരണ്ടൊക്കെ പൊക്ക കൊണ്ട്
ആ ആഹ പറഞ്ഞ
മഴ പെയ്താൽ ചിലപ്പോ കരൻ്റ് പോവും ചിലപ്പോ പോവില്ല
ആഹ് എപ്പോഴും ഇപ്പ മഴയല്ലേ ഇപ്പ ജൂ ജൂൺ ആയതുകൊണ്ടേ മഴ സീസൺല്ലേ ഇപ്പ ജൂലൈ ആയില്ലേ എന്നിട്ട് മറ്റ് ജൂണിലും ഭയങ്കര മഴയും പിന്നെ വെയിലും അല്ലെ ഇപ്പം
അതെ അതെ മഴയാ ഇപ്പം
മഴയായി ഭങ്കര ഇതായി
അതെ അതെ അതെ
എന്നാ ശരി ഞാൻ വിളിക്കാം
ആ എന്നാൽ ശരി ശരി